ആ കേ ആ. കേക്ക്ണ് ഇണ്ടോ
ആഹ്. ഇണ്ട്ണ്ട് എന്തൊക്കെ ഇണ്ട് പാട്
എന്താ അങ്ങനെ പോണോ ചായൊടി. കൈഞ്ഞോ
ആഹ് കുട്ട്യോകൊക്കെ കൊട്ത്ത് ഞങ്ങള് കുടി ച്ചിട്ടില്ല കുടിക്കണം നിങ്ങളെ കുട്ട്യോളൊക്കെ സ്കൂൾട്ടന്നാ
ആഹ് വന്നു വന്നു അയിന്റെ കൊറച്ച് തെരക്കും ഒകെര്ന്നേ മ്മ് കഴിക്കാൻ കൊടുക്കലും ആഹ് ഉച്ചാ ആ സമയം ചെയ് രാവിലെ പിന്നെ കൊറചൊരു സമയം കിട്ടും ഏഹ് അങ്ങനെ. ഉം ഇഞ്ഞ്പ്പോ. രാത്രി
രാവിലെ. ആഹ്, പണിയൊന്ന് കഴിഞ്ഞാല് കൊറ്ച്ച് ടൈം ഒന്ന് കിട്ടും
ആഹ് അപ്പ പിന്നെ എല്ലാരും ഫോണില് കൊർച്ച നേരം നോക്കും ഹ് ഹ് അങ്ങനെന്നെ വേറെന്തെക്കെ പരിപാടി
വേറെന്ത ഇങ്ങനെ പോഹ്ണ്ട് കൊപ്പ ങ്ങളൊന്നുല്ല്യ ഹന്നാ ആ ഹ പ ഓന്റെ കുട്ട്യോളൊക്കെ. ഓടേ
ഇതാ ഒരാള് ദാദ്യ. നടക്ക. ഒന്ന്. ഒരു കുട്ടി ചെറ്യേ. കുട്ട്യാണേ ഏപ് ഹേ. പ്പാള നോക്കലും. നോക്കപ്പാട ങ്ങനെ. പോണു ഉ മഴിണ്ടാന്..... ചത് ഏ ത്ന്. ന്നേർത് അവൻ... എൽ. കെ. ജിൽ. എൽ. കെ. ജി. എൽ. കെ. ജി. ഇബെടെടു അടുത്തുള്ളതന്നെ. ആഹ്. അടുത്തുള്ള സ് കൂൾ തന്നേണ്. മ്മ. ഏഹ്
കുള്ന്റെ. പേരെന്താ
ക്കപോയാ. മതി. ആഹ് ആഹ് അതെനെ എന്താൺ. എന്താ മഴഴിം ആട്ടിക്ക്. അതേലെ. ആഹ് ഇന്നലവടെ. ഫുൾ ടൈം. മഴന്നേര്ന്നു
ആഹ് ഇന്നലെ മഴന്നേര്ന്ന്ഇന്ന് കൊറ്ച് കൊറവ്ണ്ട്
ആഹ് ഒര് കമ്മിണ്ട്. ഉം ഒരാള് ചെറിയ കുട്ടിയാണെ ആറ് മാസം പകുതിയായിട്ടൊള്ളൂ. ഏഹ് അപ്പാള് നീന്താൻ തൊടങ്ങി അപ്പൊ അതിന് ഒപ്പം നടക്കണ ആള് കൂടെ ഉം അങ്ങനെ ആയിട്ട്
ആ അപ്പൊ കുട്ടിനെ ശ്രദ്ധിക്കും വാണം
ആ അതന്നെ റെസ്റ്റ് പറിം സംഭവം ഇല്ല പിന്നെ രാത്രി ഏനിയ്ക്കും ആളും പതിനൊന്നരേകെ കഴിഞ്ഞ് എഴുന്നേക്കും കളിക്കാന് ഹേ അ പ്പോൾ എൺച്ചാ ചെലപ്പോ ഒരു മണി ഒന്നര രണ്ട് മണി എടയ്ക്ക് പതിനൊന്നരക്ക് എണിച്ച് മൂന്ന് മണി വരെ കളിച്ച് എനി ക്ക്ങ്ങട്ട് ഒറക്കം വന്നിട്ട് ഇങ്ങ് തൂങ്ങ
ആ അപ്പൊ കുട്ടികളെ അച്ഛനോ ഇബടെല്ലേ
ആഹ് ഇണ്ട് ഇണ്ട് ആള്ണ്ട് അപ്പോ ഞങ്ങൾ രണ്ടാ പിന്നെ ഇപ്പോ കളി തുടങ്ങിട്ടുണ്ടല്ലോ ഫുട്ബോൾ കളി ഏ അന്ന നോ നേരത്ത് കളി ഇണ്ടാര്ന്നോ അപ്പ ഞങ്ങ ഇര്ന്ന് കളി കാണീം പറഞ്ഞു അപ്പൊ പിന്നെ ആളിരുന്ന് കളി കണ്ട പ്പൊ ഞാൻ കൊറേനേരം കുട്ടീനെ കളിപ്പിച്ചു അത് കഴിഞ്ഞ് കൊ ചേരം പാല് കൊടുത്തപ്പോ മൂന്ന് മണിയാ പ്പെക്കും ഉറങ്ങി ഉം അങ്ങനെ മൂത്ത കുട്ടി പിന്നെ അങ്ങനെ എനിക്ക ന്നുല്ല മൂത്രൊഴിക്കാൻ മാത്രമൊന്ന് വിളിക്കും ഏ ഇഞ്ഞിപ്പോ വേ ആ മറ്റാ ചെറിയ ആളും കൂടി ഒന്ന് വേഗം സെറ്റായി കിട്ടിയാ മതി നമ്മൾക്ക് ആകെ വേണ്ടത് ഒറക്ക ണെ
അതെ ഓലെക്കെ ന്ന റഞ്ഞ വേഗം സെറ്റാകും
ആഹ് ഒറക്കം ഇങ്ങട്ട് കിട്ടീല പറഞ്ഞാല് ഞാൻ പറവേഗം മൂന്ന് വയസ്സായി മതി ന്ന വാല വടിയിലോട്ടാക്കല്ലാ എന്നാ പിന്നെ നമുക്ക് റസ്റ്റ് എടുക്കാലോ ന്റെ പറയ
പിന്നെ എന്റെ മൂന്ന് കുട്ടിയാളായാലും ചെർതാകുമ്പോ ഇൻക്ക് ഒറക്കത്തിൽ പ്രസ പാടായാലും ചെർത് കൊർചൊക്കായാലും അവര് ഞാൻ കെടക്ക്ണ നേരത്തണ്ട് കെടന്നു ഒറങ്ങിയ ഞാൻ നീക്കുമ്പളേ നീച്ച്ന്ള്ളു
അതെ ആ എന്തയ്ന്റെ രഹസ്യം
ഇക്ക അറിയില്ല രഹസ്യം എന്താ അതേപോലെ ചെർത് ഇപ്പോ രണ്ടാം ക്ലാസ്സില ഇവന് ഇതേപോലെ ഇന്റെ വീട്ടിൽ പ്രസവിച്ചടക്കുമ്പോ ഒരു എട്ട് മണിക്കൊക്കെണ്ട് പാല് കൊടുത്ത് കേടത്തീറ്റ്ണ്ട്ന്ന്ണ്ടെങ്കി ഇവൻ നീക്കല് എപ്പളാണ് അഞ്ച് മണിക്കിന്റെമ്മ നിസ്കരിക്കാന് ക്കുമ്പോ ഉമ്മറിയും അപ്പോ നീ ച്ചിട്ട്ണ്ടാവ് ല്ല ഉമ്മറിയു എടി കുട്ടി നീച്ചിട്ടില്ലോച്ച ഞാൻ പറയു ല്ല കുട്ടി നീച്ച്ട്ടില്ല അള്ളാ അതിനൊന്നും പാല് കൊടുത്തോക്കാണ് അത് വെശ്ന്നിട്ടാവു കെടക്കണ് ന്നറിയും അങ്ങനെ അപ്പൊ ഞമ്മൾ എടുത്തിട്ട് അയിന്
പാല് കൊടുക്കണല്ലേ ഉം ഞാന് മൂത്തക്കുട്ടിന്നങ്ങനെ ആ മൂത്ത കുട്ടിയൊന്നും അങ്ങനെ തൊട്ടിലേ കടന്നില്ല അവടെ എന്റെ വീട്ടിലാവുമ്പോ തൊട്ടി കടന്നിയിരുന്നു ഇവിടെ അച്ച വീട്ടിൽ വന്നപ്പോ അങ്ങനെ തൊ ട്ടിക്കാന്ന് ഇവളാവ്മ്പോ എന്ത ഇരുവെത്തട്ട് കഴിഞ്ഞോടം മുതലേ തൊട്ടിലെന്നെ കടത്തി ശീലിപ്പിച്ചു അപ്പൊ പിന്നെ ആള് തൊട്ടിയ ന്നെ മതി കൊറേ നേരം തൊട്ടിൽ ഒറങ്ങി കഴിഞ്ഞ പിന്നെ ഒരു ഒരു മണി രണ്ട് മണി ആ നേരത്ത് പാല് കുടിക്ക്യാനനീച്ച അപ്പ നെ കൂടെ കടത്തും പിന്നെ അങ്ങനെ പിന്നെ ഒറ തൊട്ടിലിടും എന്നിട്ട് ഹസ്ബൻഡ് പറയു ചെയ്യും നീ അയിനെ വെറും തൊട്ടി തന്നെയാണല്ലോ തൊട്ടിലാകുമ്പോ വേങ്ങനെ ഒറങ്ങുവയ് മറ്റേത് പറഞ്ഞ കയ്യ് ഒന്നങ്ങട്ട് എളകി കുടിക്കണം പാല് ഉം അപ്പൊ അങ്ങനെയങ്ങ് പോണ്. അപ്പൊ എന്താ ഡെലിവറി കഴിഞ്ഞ സമയത്ത് തിരിതിരീ എണിക്കല്ലേ പാലു ട്ക്കാ അപ്പൊ നമ്മക്ക് ഇ ഈ ഒരു മടുപ്പ് പോല തോന്നൊയ് എന്തോ ഒറക്കം കിട്ടാണ്ടി മൂത്തക്കുട്ടി പിന്നെ അവടെ അച്ഛന്റെ കൂടൊക്കെ കെടക്കേ എന്റെ വീട്ട്ത്തെ അച്ഛന്റെ കൂടെ കെടക്കും അവൻ പിന്നെ അവടെ കൊഴപ്പോല്ല സെറ്റാണ്. അവൻ പിന്നെ എഴുന്നേക്കില്ലല്ലോ. പിന്നെ ഈ എടക്ക് പിന്നെ ഈ ചൊമ മഴക്കാലമായ പനി, ജലദോഷം
എല്ലാവർക്കും പനിയ ഇവിടെപ്പം രണ്ടാൾക്കും പനിച്ചിട്ട് കൊഴപ്പയില്ല. ത്ത് കൊറഞ്ഞി ഇപ്പത്തെ പ്രശ്നങ്ങൾ തന്നേയിരുന്നു എല്ലോട
ആഹ് ഇതിങ്ങനെ ചൊമയ്ക്കും. ഉം ചെറിയ കു മൂത്ത കുട്ടി കൊരയ്ക്കുമ്പോ ചെറിയ കുട്ടി ട്ടി എണിക്കും മുക്കപ്പാടായിട്ടാണ്ട് കുടുങ്ങിയങ്ങട് കൊറച്ച് ദിവസം.
ഓ തന്നെ പറയണത് ഞാന് മൂന്നീസം നാലീസം. ക്കോണ്ടായിരുന്നു കൗണ്ട് നോക്കാന് വേണ്ടിട്ട് കൗണ്ട് കുറഞ്ഞിട്ട്
ആഹ് അതോ ശരിയാണ് അത് കൂടിയാലും പ്രശ്നം ഒന്ന് കുറഞ്ഞാലും പ്രശ്
ആഹ് ഇന്നത്തെ ഇതേ പോലെ ഇതാണ്ന്ന് പറഞ്ഞ് ഡെങ്കിപ്പനി ആവാൻ സാധ്യത ഉണ്ട് അയിന്റെ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ടെസ്റ്റ് ചെയ്ത് എല്ലാ കുന്ത ങ്ങളും ചെയ്ത്‌.
ആഹ് ശരി ആയി അങ്ങനെ നമ്മുടെ കൈയില് കൊറ ച്ച് പൈസങ്ങട് ചെലവായി കഴിഞ്ഞ കുഴപ്പില്ല ഇവിടെ പ്പോ പരി യുള്ള എന്താ കൊരക്കുള്ള മരുന്നുണ്ട് ട്ടോ കൊടുത്തൊക്കെ ചെതേ മാറണില്ല ഞാൻ ലാസ്റ്റ് കെട്ടിയോന്റെ അടുത്ത് നിങ്ങൾ ഒന്ന് ആശുപത്രി കൊണ്ടു പോയി ഇ കൊണ്ടു പോയി കൊറച്ച് കഴിഞ്ഞപ്പ മാറി കൊഴപ്പമില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പ റെഡി ആയി.
അവിടെ പോയി പൈസണ്ട് ചെലവാക്കിയാ അപ്പ മാറും.
ആഹ് പിന്നെ എന്താ ആവി ഇങ്ങനെ പിടിച്ചു കൊടുക്കും അപ്പോ പിന്നെ കൊഴപ്പില്ലല്ലേ ആൾക്ക്. ശങ്ങനെ ചുമ വന്നാലാണ് പേടിയാകണതേ. ആഹ് ഇനി രാത്രിക്ക് എന്താ സ്പെഷ്യല്?
പിന്നെ വേറെ എന്തൊക്കെയുണ്ട്?
രാത്രി എന്താ സ്പെഷ്യൽ ചോദിക്കുവ?
രാത്രി ചോറന്നെണ്.
വേറെ എന്തേം വാങ്ങിയോ?
ചിക്കന്
ചിക്കൻ വാങ്ങിയിട്ടുണ്ട് അത്
ഇല്ല ഇല്ല ഇല്ല വാങ്ങീട്ടൊന്നുമില്ല മീനാണ് മീന് മീന് മീന് മീന്.
ല ആൾക്കാർക്ക് മീനാണ് ആരങ്ങനെ ചി ഉം ഇനിപ്പോ അവരെ പഠിപ്പി ഇയാക്ക് വാണ്ടേ?
ആഹ് കോർച്ചട്ട് കഴിയട്ടെ
ആഹ് എത്രലാ പഠിക്ണ പ്പൊ കുട്ട്യാള്?
ഒൻ ഒരാള് പ്ലസ് വ പ്ലസ് ടു ഒരാള് പത്താം ക്ലാസ്സ്, ഒരാള് ഇതാ രണ്ട്ല്
ആഹ് രണ്ട്ത്തെ ആളിനെയായിരിക്കും പഠിപ്പിക്കാനല്ലേ പാട്
ആഹ് അതാണ് പാടെയ് ഓന് ഈ പനിക്കെ ആയിട്ട് കൊറെ മോടങ്ങിയ കാരണം
ആഹ് അത് ശെരിയ ഞാന് ഇവന്റെ അച്ഛനോട് പറയും ഒന്നെ എഴുതിപ്പിക്കി അപ്പ പർഞ് ഞാൻ പറഞ്ഞ കേക്കില്ല നീ പറ എന്നാലെ കേക്കൂ ഞാൻ കുട്ടീനെ ഉറക്കി വിരിയൊക്കെ വിരിച്ച് റൂമൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് പഠിപ്പിക്ക്യ ഏഹ് അപ്പക്ക് ഈ മനുഷ്യ കടന്നാ മതി പറഞ്ഞായിരിക്കും ഇരിക്കല്ണ്ടാവ പിന്നെ എഴുതിപ്പിച്ചില്ല പർ ർനാ രാവിലിം പിന്നെ നമ്മളന്നെ എഴുതിപ്പിക്കണ്ടേ ഉം ഉം അങ്ങനെ
മക്കളെ ഞങ്ങൾക്കാണെങ്കി മദ്രസീതിം പഠിപ്പിക്കണം സ്കൂളിതിം ഒക്കെ വാണ്ടേ
ആഹ് നിങ്ങക്ക് അങ്ങനെണ്ടല്ലേ രണ്ട് പാടെവുമ്പോ ലെ ഉം അങ്ങനെ ഇട്ട് എന്നാ ശെരി വിളിക്ന്നാ ട്ടോ
അന്തേ ആയിട്ടില്ല കൊർചേരം കൂടി വർത്താനം പറയാ
ഏഹ് അതെ
ഏഹ്
ആഹ് ആഹ് ആഹ് അങ്ങനെ ഇഞ്ഞെന്താ പരിപാടി എവിടെയാ
ടൈമായ
ആ സമയം...... അടെ ഏഴെ നാപ്പത് ആയി
ആഹ് അത് കൊഴപ്പില്യ
അതെല്ലേ ആ ആ അതല്ലേ മ്മ് മ്മ് ഇനി എന്തൊക്കെയാണ് അപ്പൊ എവിടെയും വർക്കിനൊന്നും പോണില്ല ഇയാള് വീട്ട്
വർക്കിനൊന്നും
അതെ ഇനിപ്പോ കുട്ടികളൊക്കെ വല്ലതയാലേ നടക്കുള്ളൂല്ലേ
ഉം ഉം ഉം
ഞാനിങ്ങനെ ഫോണില് ഇങ്ങനെ മറ്റേ റീസെല്ലിങ്ല്ലേ ഡ്രെസ്സുകള് അതൊക്കെ ക്കെ ഇങ്ങനെ സെയിൽ ചെയ്യണപ്പത്തെ റീചാർജും കാര്യങ്ങളൊക്കെ അങ്ങനേ പോകും ഏ അയിനെ കൊടുക്കണ്ട മുന്നൂറ്റി അമ്പത് മാസം മാസം ഉം അതാണ് മൊതലാവാത്ത ചിലപ്പോ തോന്നും മൂന്നു മാസത്തിന ഒരുമിച്ച് ചെയ്യുകയാന്ന് ഒന്നും നോക്കിയാ അങ്ങനെ ചെയ്യുകയാണ് നല്ലത് അതല്ലേ ഈ ഓരോ മാസം ചെയയി ആഹ ഓരോ മാസത്തിന്ന് ചെയ്യണുന്നത് എന്തോ ഒരു ഇതാണ്
ഉം ഉം
ആ അങ്ങനെന്നെ
എവിടാ എങ്ങനെ വീട്ടിലിരുന്നിട്ട് വീട്ടിലിരുന്നിട്ട് ചെയ്യാ
ആ റിസെല്ലിങ് വീട്ടിൽഇരുന്നിട്ടന്നെ ചെയ്യണുന്നത് ഇന്നപ്പോ ഓണ അങ്ങനെ ഏ ഏ ഫുൾ ടൈം ഒന്നും കിട്ടില്ല കേട്ടോ ഓർഡർ ഒന്നും ചില കുറച്ച് കസ്റ്റമർമാരുണ്ട് അവരിങ്ങനെ ആ തരും ഇനി പോണ സമയല്ലേ ബൾക്ക് ഓർഡർ കിട്ടിയത് സുഖമാണ് പത്ത് സെറ്റും മുണ്ട് ഇരുപത് സെറ്റും മുണ്ട് കിട്ടിയ സുഖമാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലൊക്കെ കിട്ടും അങ്ങനൊക്കെ ആയിട്ട് വേറെന്തൊക്കെയാ
വേറെ എന്താ ഇങ്ങനെ പോവുണ്ട് എന്നിട്ട് ഇപ്പ എന്താ ചായക്ക് കടി ഉണ്ടാക്കിയും
ഏ ഔസ എന്താ ചെറിയ കുട്ടിക്ക് അമൃതപ്പൊടി കിട്ടിട്ടുണ്ടായിരുന്നേ
ആ ആ
പുട്ട് വേണോ പറഞ്ഞട്ട മൂത്തക്കൂട്ടി ഇന്നലെ തുടങ്ങിയതാ അപ്പ അത് വരുമ്പോക്ക ഉണ്ടാക്കി കൊടുത്തു ആൾക്ക് ഉ ചെറിയ കുട്ടിക്ക് ഇപ്പൊ കൊടുക്കാൻ തൊടങ്ങീട്ട് ഇല്ല അമൃത പൊടി കോറ മാത്രമേ കൊടുക്കുന്നുള്ളൂ കുറച്ചും കൂടി അങ്ങട്ട അങ്ങായിട്ട് ഒരു ഏഴ് എട്ട് മാസംമായിട്ട് കൊടുക്കാലോ പറഞ്ഞിട്ടാണ് ഏഹ് ആ ഇപ്പൊ രാവിലെ രണ്ടു നേരം കോറയും ഉം അവനക്ക് അവനക്ക് അത് മതിയേ അവൻ കഴിച്ചോളും അത് ഉം എങ്ങനെ കാപ്പി വെച്ച് കൊടുക്ക ചായേന്നങ് ചായയും ബൂസ്റ്റ്‌ ഇട്ടതും പാലും വെള്ളമൊന്നും കുടിക്കില്ല ആള് ഏ അതൊന്നും പറ്റില്ല ആൾക്ക് അപ്പൊ കാപ്പി പൊടി ഇട്ടിട്ട് വെച്ച കൊടുത്താ ആള് കുടിച്ചോളും
അമൃതപ്പൊടി തിന്നോ
ആഹ അതിങ്ങനെ പുട്ടുപോലെ ഉണ്ടാക്കി കൊടുക്കും അവൾക്ക് പിന്നെ ചെറിയ കേക്ക് ക്ക് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താ കഴിച്ചോളൂ അവനെ ഉം അങ്ങനെ പിന്നെ രാവിലെ ദോശ ഇഡ്ലി എന്തെങ്കിലുംക്കെ ഉണ്ടാക്കി കൊടുക്കും ഇഡലി ആവുമ്പോൾ എന്താ അറിയോ ഞാൻ പൊട്ടിച്ചിട്ട് വാരി കൊടുക്കണം. ദോശവുമ്പോ എന്താന്ന് അറിയോ ഒറ്റക്ക് കഴിച്ചു
ഉന്ന അവിടെ ഓഫ്‌ ആക്കണ്ടട്ടാ ഇതക്ക് വേറരു ഇത് വരുന്നുന്നുണ്ട്
അതെ ആഹ ആഹ ആ ഓ ഒക്കെ ശരിട്ടെന്നാ ആഹ്